ഹലോ ഉം വേറെന്തൊക്കെ ഏ പെയ്തോ ഉം
ഇതരെ മൂടിക്കേനി എ ഇവിടെന്ന് ന്ന്ൻ്റെ പി ഇന്നേൽ കുടിരിക്കലുണ്ടായിനി അതൊക്കെ കഴിഞ്ഞ് പോ രാവിലെ നേരത്തെ പോയി മായങ്ങാനാവു വെച്ചായിട്ട് നേരത്തെ പറഞ്ഞ് കഴിഞ്ഞ് പോന്നു കുടിരിക്കലിണ്ടായിട്ട് അത് വയ്യ അറിയില്ല ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്ക്യാട്ട് പോയി പോന്നതാ
അപ്പം അങ്ങനെ സംശയിച്ച അങ്ങനെ കുറച്ചു നേരം വൈകി ങ്ങട്ട്പോന്നപ്പോ ഉസാറിലങ്ങട്ട്പോന്നും ചെയ്ത് അ
ആഹ് ആരയ്നു
ത്തുണ്ട് മഴ പെയ്ത്ണ് മഴപെയ്ത് ചോർന്നൊക്കെ അവരെ ആ നമ്മള് കയ്ച്ചിലായി അറിയാണ് മക്കളോടെയും മക്കളെ കൊൊണ്ട പോയിനി
ആഹ
ഉ മക്കളെ കൊണ്ട് വണ്ടിമ്മോ പോയതേനി ഹസ്ബൻഡ് ഇവടെ നാട്ടിലില്ല അപ്പോന്നിനമ്മളന്നെ പോണ്ടേ
ആഹ ശരി ഗേൾഫിലാണ്
ആ ഗൾഫിലാ പ്പോ പോയിട്ടല്ലായിട്ടൊന്നില്ല കുറച്ചായിട്ടുള്ളൂ
ആഹ
ആ മതത്തോണ്ട് പോയതാണ്
ഉം ഇവിടെ നിക്കണ എൈ മെച്ചാണ് പോയല്
പോയാാലും മെച്ചാണ്പക്ഷേ ഒരു വിതംനോക്കുമ്പോം മ്മള്വിളിച്ചാട്ടുണ്ട് കരച്ചിലും വിച്ചിലൊക്കെ ആയിട്ട് കുട്ടികള കണ്ട്ു കാണാനാണ്ങ്ങന ന്നെണ് ന കറനാട്ട് പോരണ്ടീല്ലന്അവിടെ നിന്നാൽ മതിീന ആ വണ്ടി പോയൽ മതിന്എന്നൊക്കെ പറയണ്ട് അക്കെ പറയുമ്പോൾ ആ അമ്മക്കും സങ്കടമായി പോവേ ആ പറയുമ്പോൾ ഇവിടുന്ന് ഇവിടെ നാട്ടിൽന്ന് തന്നെ കുറെ ആവശ്യമാണ് അപ്പോൾ നാട്ടിൽന്ന് പിന്നെ കുറെേ ആൾക്കാരുണ്ട് അടുത്തൊക്കെ ഉണ്ട് പക്ഷേ മക്കളെ കാണാൻ മതിയ ഇപ്പം കണ്ണ് കാണാണ്ഓ ഉറങ്ങാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ്
ആഹ
കാണുമ്പോ അമ്മക്കന്നെ സങ്കടമാണ് ആ പി ആ പിന്നെ ആ പിന്ന പിന്നെ നമ്മുക്കത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരി പറയാൻ വയ്യല്ലോ നമ്മൾ കടും കള്ളിയായിരിക്കും പോയതല്ലേ നമ്മൾ ഉദ്ദേശം ആ ശരിയാൻ വേണ്ടി അതൊക്കെ വീടാതെപ്പോ ഇങ്ങട്ട് പോരി വരാൻ ബജേജ അതങ്ങനെ പറയാ പൂതിണ്ട് ന്നഅങ്ങോ് പോരീ പറയാനേ ഇപ്പജ് പറഞ്ഞിട്ടാ പോന്നെന്ന് പിന്നെ ആ പിന്നെ ഇജ് പറഞ്ഞിട്ടാവും പോന്നെ പിന്നെ അതേയിക്കാരം വീരറിയാ
ശരിയാണ് ഇച്ചൊന്ന് വിളിച്ചിട്ടില്ലേ ഞാൻ പോരൂലായിര്ന്ന് ഞാൻ രക്ഷ ക്ഷപെട്ണേ ഇല്ലാതാക്കിന്നൊക്കെ പറിം പിന്നെ അപ്പം എത്താ ഇന്റെ ഭർത്താവ് ഒന്ന്പോയി വേം പോന്ന് ഒരു മാസം നിന്ന്ട്ട് ആദ്യായിട്ട് ഒന്ന് പോയിട്ട് ഉം ശരിയായില
ഏ വിസക്ക് പോയ്താ
ആ ഫ്രീ വിസക്ക് പോയതെയിനി കാൽൻ സുഖയില്ലാതെ പോയത് കാ പോണ ഒരാഴ്ച മുന്നേ കാലിന്റെ എല്ലിന് ചെറിയ പൊട്ട് വന്ന് ചെർ വെര്ലിൻ അപ്പൊ പിന്നെ അതിട്ടാണ്ട് പോയി പണി ഇട്ക്കാൻ പറ്റ ആ എന്താണ് മത് നമ്മൾ ഡോ ഒന്ന് വെച്ചിട്ട് കാൽ ഇട്ചപ്പത്തെ പോണ ഒരാഴ്ച മുന്നെണ് അപ്പം പിന്നെ ടികെറ്റ് ഒക്കെ ഇട്ത്ത കാരണം പിന്നെ ഒഴിവാക്കാതെ പോയിം ചെയ്തു നീട്ടി ഒന്ന് നീട്ടിയാ മതിയെ ഞ് മാറിയിട്ട് മാറാൻ ഒര് രണ്ടാഴ്ച പുടി മൂന്നാലാഴ്ച പുടിക്കുംന്ന് പറഞ്ഞു ഇന്നട്ട് ഒര് നീട്ടൽ നീ ട്ടി പിന്നെ കാ റ്ഞ്ഞ് പോയൊക്കെട്ടെ എന്താ പാട് പറ്റൂലാന്ന് ഇണ്ടെങ്കി നമ്മക്ക് വേഗം പോരാ പിന്നെ ശരിയായി ഓക്കെ ആയി അപ്പൊ കാക്ക പോന്നപ്പോത്ത് വേറെ ഹ്ഹെ ബംഗാളിനെ കിട്ടി അയാക്ക് അതെ ഇ വെള്ള ത്തിന്റെ ത് പാർസൽ ചെയ്യ്ണ സ്ഥലെയിനി വള്ളം വള്ള പദ്ധതി
അപ്പൊ പിന്നെ ഓൽ ഇങ്ങട്ട് അയച്ച് തരൂലല്ലോ ഓൽ നമ്മക്ക് പേപ്പർ അയച്ചെന്നെങ്കിലെ നമ്മക്ക് പോവാൻ പറ്റൊള്ളു ആ ങേ നമ്മക്ക് യോഗ ഇല്ല വിചാരിച്ചാ മതി നമ്മ ക്കെ ഏഗിയല്ലേ നമ്മ
ആ ശരിയാണ് ആ ഇന്നാലും ഗൾഫ് പോയോച്ചാ പോയിന്ന് പറയാലോ
ആ പോയി വെരാ ആദ്യായിട്ട് പോയതായിരിക്കുംലെ എന്റെ ഹസ്ബന്റ് ആദ്യേ പോയിന് അപ്പം അന്ന് ഇതേപോലെന്നെ വല്ലാ ഒന്നും നിന്നിട്ടില്ല അപ്പന്നെ അവിടെ വീട്ടുകാർ മോശമാണ് മറ്റാണോ മറച്ചാണ് പറ്നാട്ട് രാത്രി പറയാതെണ്ട് പോന്ന്
ഏ
ജനവാതിന്ന് പൊട്ടുമ്പോളാണ് അറിയുന്നത് അപ്പോ ആരോ ഒന്ന് പറഞ്ഞ് ഇവിടെ ഇർ പൂട്ട് കണ്ട്ണ് പറഞ്ഞ് അപ്പൊരു ഞങ്ങൾക്കൊരു സൂചന ഉണ്ടല്ലേ നമ്മൾ പേടിച്ച് പോകില്ലേ പാതി രാത്രി ആരെങ്കിലും വാതിലിൽ കൊട്ടിയാലേ
ആ
വേംപോയി വാതിൽ തുറന്ന്
മ് മ
അ
അ ശരി ഉം ആ നിക്കന്നോർക്ക് നിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോ പിന്നെ പോയില്ലപെന്താ കാട്ടാ ഒന്നും പറയാൻ പറ്റൂല ഉ
കടമ ങ്ങനെ ഞങ്ങളെടുത്ത് പോയതാണ് ഇനിയിപ്പോൾ തരാൻമുക്കേത് എന്തെങ്കിലും ഏതാ നമുക്ക് പറ്റിയതെടുക്കാം ജോലി രണ്ട് കൊല്ലത്തിനങ്ങനെ പോയതാ ഇനിയപ്പയില് ഫീൽ ചെയ്ത് കൊടുക്കൂള്ളൂ
ആ ആ ആ
അപ്പ തൽക്കാലികായി ട്ട് ഒരു പണിക്ക് പോകുന്ണ്ട് അത് കയി ഞ്ഞിട്ട് ഉം ലൈസൻസുംതൊക്കെ എടു എടുത്തോണ്ടെക്കണെള്ളൂ
ഉം ആ അവിടക്കെന്താ യുദ്ധക്കുള്ള ഏരിയലാണ് പോയിപ്പെട്ടിക്കണ്
ആ അങ്ങെ ഭാത്ത് ആ ഭാത്തിക്കല്ലിത് അതിക്കില്ല
ആ
കുയപ്പൊന്നുല്ല
ആ എന്നാമതി നമ്മ പറഞ്ഞയച്ചിട്ട്
ആ ആ ചക്കക്കെ ചക്കോണ്ടൊക്കെ കൂട്ടാൻ
ഏ ചക്ക കൂട്ടാനുണ്ടാവും ചക്ക മ ഇപ്പോ പൈത്തത് തിന്നും മാങ്ങണ്ട്
ഉം ചക്കെണ്ട് ചിപ്സ് ഉണ്ടാക്കുവോ പൊരി
ആ ഒരു ദിവസം ഒരു കുറി പൊരിച്ച് ഞങ്ങക്ക് ച ഇപ്രാവശ്യം കുറേ മരങ്ങളിണ്ട് അതൊക്കെ വെട്ടി ച
ഉം ഏ ഇവിടെ ഇങ്ങനെ ബേ വീട് എടുക്കാൻ വേണ്ടിയൊക്കെ വെ ട്ടി പിന്നെ അയൽവാസികളോട് വാങ്ങണം ആ അയൽവാസികളൊക്കെ എമ്പാടും ഉണ്ട് കേട്ടോ പക്ഷെ അവര് ആവശ്യം ഇണ്ടാകുമ്പോ എടുത്തോണ്ടി അത് ഉപ്പേരി വെക്കാന് കറിവെക്കാന് എന്തിനായാലും കൂട്ടാൻ വെക്കാനാണെ ലോ പോയിക്കാനി എടുത്തോണ്ട് പിന്നെ അതുകൊണ്ട് കൊഴപ്പല്യാ മാവുണ്ട് മാവുണ്ട് അത്
ഇല്ല ഞങ്ങക്ക് മാവില്ല പ്ലാവുണ്ടെന്ന് പിന്നെ ചക്കപ്പയണ്ട്, മുള്ളൻചക്കണ്ട്,
ഏ ചക്കപ്പയത്തിൻമേ കായില്ലല്ലോ ഇപ്പം.
ഇല്ല നല്ല പൂവിട്ടക്കണ് എന്താ നല്ല പൂപ്പലുണ്ടായിരുന്നു ഇണ്ടായിട്ടൊക്കെ മേലെ വാവല് വന്ന് ഒക്കെ കൊത്തിന്നാണ്.
ഏ അയ്ന് വൈക്ക ആ അയ്ന് ആ മൂക്കുമ്പോ പറിച്ച് വെക്കണം അത് ചൊവ്വന്ന കളറാകുമ്പോ ഞങ്ങ പറച്ച് വെണ്ണൂറില് വെച്ചാ മതി നല്ല മധുരം ഇണ്ടാകും.
ഏ ഇത് ഇണ്ടാവും നല്ലം ണ്ടാവും അങ്ങ് കിട്ടൂല നല്ല വല്യ പടർന്ന് പന്തൽ ഒരു മരാണ്. അത് പോലെ മുറ്റത്ത് ആ ആഫ് ഒക്കെ വന്ന് തിന്നലയ്യും
ആ പോയപ്പണ്ട് ആ വയ്ക്കെണ്ടായിന്നെ മു- മുന്നെന്നെ പറിച്ച വെച്ചാ മതി മൂത്ത്ണ് നിന്ന് കാണുമ്പോ
ഇല്ല്യ മൂക്ക് ഒരെന്നെ മൂത്തക്ക്ണോ നോക്കി കൊത്തല് കയിഞ്ഞു. കൊത്തല് കയിഞ്ഞിട്ടു പിന്നെ ഇട്ത്തിട്ട് കാര്യല്ലലോ
ആ പേരക്ക ഇണ്ട പേരക്ക പേരക്കെ എങ്ങനെയാണ് ചെറിയൊരു മധുരം പിളി കിട്ടിയാ മതിയാ
ആ പേരക്കണ്ടായിന്ന മരം പൊട്ടിച്ചാടി പേരക്യല്ല പേരക്ക ആദ്യം ഇണ്ടായിന് ഒരു വിധം മരങ്ങളും തൊക്കെ ഇണ്ടായിന്ന് ഇപ്പൊ കൊറേ വെട്ടി ട്ടി നശി - ച്ചത പെരമക്ക് വുഗും നറഞ്ഞട്ടു അന്നൊക്കെ ഇങ്ങനെയങ്‌ കുത്തിയക്കണല്ലേ ആ അവര് പൊത് ചക്കപ്പയം ഏ അടക്കാപയം വല്ലാ വേം കംപ്ലയിന്റ് വരും അല്ല മരം ഒറപ്പ്ണ്ടാവും
ആ ഒറപ്പ്ണ്ടാവും ചെ ചെര്യേതാവുമ്പളെ പൈക്കാണ് അപ്പൊ കുട്ട്യേള് അത് പറ്ച്ചും പിന്നത് അത് ഓട് ഓടൊക്കെള്ളതോണ്ട് ഓട്. നിർത്തുമ്മലൊക്കെ കുട്ട്യേള് കേറും. ഓട് പൊട്ടിക്ക ഓട് വാർപ്പ് പിന്നെ മേല ഓട് വച്ചത് ഉണ്ടാവുമല്ലോ ആ അതൊ കട്ടി ഇതാണ് ആഹ് സ്വന്തായിട്ട് വീടുണ്ട് ഇപ്പൊ ഞങ്ങളവടെ ഇത്മില് പേരക്ക ഇണ്ടായി ആദ്യായിട്ട് രണ്ടെണ്ണം ഇണ്ടായി അത് അപ്പ തന്നെ മൂടി കെട്ടി ഇതാക്കി വലിയതായി അല്ലാർ കും വ വസ് ത്തല്ലെ എല്ലാർക്കും വീതിച്ചു കൊടുത്തു ഇൻ്റെ ഇളച്ചിണ്ടായിനി അ അ മോശ അമ്മായിയമ്മൊക്കെ പോലെ ഒക്കെപ്പാടെ എല്ലാരും ഉണ്ടായിനി, അന്ന് ഞാൻ നോമ്പ് നോറ്റിനി അപ്പൊ എനിക്ക് കിട്ടിയില്ല ഒരു തണ്ട് പോലും കിട്ടിയില്ല ഞമ്മളെ ഇത് മത്തെ ഞാൻ പറയും എനിക്ക് കൂടി കിട്ട പറയും ഞാന് ഇങ്ങൾക്ക് ഇപ്പൊ അയച്ചെന്നപ്പൊ കൊറച്ചൊക്കെ ഇണ്ടായ് ട്ടപ്പ പത്ത് ഇരുപതെണ്ണൊക്കെ ഇണ്ട് കാണണ്ട്
ആഹ് ആഹ് മൂടി കെട്ടിക്കൊടുത്ത പിന്നേണ്ടാവും ഉം കവർ ട്ട് കിട്ടിയാതി
ആ അപ്പ അതിമ്മേ ആഹ് ഓ ആഹ് ഒരട്ടം ഇണ്ടായാ പിന്നെ ഇങ്ങനെ ഇണ്ടായിക്കോളും ചാമ്പക്ക ചാമ്പ അതേമാരിയാണ് ഇവടെ തറവാട് വീട് പണി അടുത്ത് കൊണ്ടിക്കാണ് അപ്പം ആഹ് വല് മണലും ഇതൊക്കെ ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടന്നിട്ടിക്ക്ണ് അപ്പൊ പിന്നെ ഇയാള് അ അച്ചന് ഓട്ടോറ്ഷ ഇണ്ട് അത് കെട്ടണെ ഇപ്പൊ ഞങ്ങളിവടെ ചാമ്പക്കന്റെ ഇവടാ കെട്ടിയേ അതിന വെയിലും ഇതൊന്നും കിട്ടാൻ യാണ്ട് ശരിയായി വെര്ണില്ല അവടെം ഇവിടൊക്കെ പൂവിട്ട്ണ് പൂ എന്നോട്ടൊക്കണ്ട് പക്ഷേ
ഉം ഏ നല്ല വെള്ളം ഇണ്ടല്ലേ ചാമ്പൊക്കെ ഇണ്ട് കായ്ക്കുള്ളൂ ഇവടെ ചാമ്പക്ക മരാകെ ഇണ്ടായിട്ട് പ്രാന്തേരുന്ന് കൊഴിഞ്ഞാണ്ട് കുട്ടികളാർക്കും വാണ്ടേനും അതൊര് നറച്ച് പീക്കള് വന്നിക്കാണ്. ആഹ് ആ ജ്യൂസടിച്ചിട്ടും എന്താണ് എന്തൊക്കെയെ വേവിച്ചിട്ട് എന്തൊക്കെ മോള് കാട്ടണ് കാണാ ജാമു
ഏ ഏ ഏ ഇവടെങ്ങനെതാണ് ആ ആ ഇപ്പോ പുയ്ക്കള് ഇപ്പൊ ഞാൻ ഇവടെ ഞങ്ങള് ഇവടെ നാ
മയന്റെ മുന്നെ മധ്രരണ്ടാവും മയ പെയ്താപ്പിന്നെ മധ്രം
പോയി ക്ഷെ ഇപ്പൊ ഈ മഴ എടമയ വന്നിട്ട് ഈ പുയ്ക്കളൊക്കെ വന്ന്
ആ ആ നറച്ച് നാഷായി പോവാ എന്തോ പ്പ എല്ലാ സാൻത്ത്മ്മലും ഫംഗസ് വെള്ള പൂ ഉ ആ ഒരു പാറ്റ പോലെ ചെറിയ പ്രാന്യാള് അതെല്ലോം നശിപ്പിച്ചിട്ട് പോകു ഒന്നുംണ്ടാ ണ്ടാവൂല പണ്ടൊക്കെ മഗാളി റയും തെങ്ങ്
ആ ആ ഇപ്പൊ പ്രാണിയൊക്കെന്നെ വേറെ മരുന്ന്ണ്ടല്ലോ ഒരു ജാതി മണള്ളൊര് രുന്ന്
ആ എന്താ ഇവടെ മരുന്നൊന്നും കൊട്ന്നടിച്ചലില്ല
മുളകുംതൊക്കെ ഇണ്ടേക്കൂല്ലെ ങ്ങക്ക്
ആ മൊളകും തെയ്യ് രണ്ടെണ്ണം ഇന് ഇല്ല അങ്ങനെ ഇല്ല രണ്ട് തെയ്യള് ഇണ്ടാക്ണൊള്ളു എല് എല്ലാം ങ്ങനെ കടോള്ന്ന് കൊണ്ടോ ഇപ്പ ഇങ്ങനെ എന്താണ് ഓരോന്ന് ഓരോന്ന് ഇണ്ട ഇണ്ടാക്ക
ആ ഇനിയിപ്പോ മയ തൊക്കല്ലേ അവിച്ചാണ്ട് മോള മല്ലി തൊക്കെ പൊടിപ്പിച്ചീനി അയ്ല് മൊളക്ണ്ട് മൊളക ലെ അയിന്റുള്ള്ത്തെ ആ വിത്ത് ആ വിത്ത് ഇത് വിതറീട്ട് നല്ലോം ണ്ടാവ്ണ്ട് ഇനി അത് മാറ്റി കുയിച്ചിടണം ഓരോന്നോരോന്നാക്കി മാറ്റി കുയിച്ചിടണം തോനെ കിട്ടും കഴിഞ്ഞൂറി അങ്ങനെ നല്ലോ മൊളക് കിട്ടീന്നുട്ടൊന്ക്ക് ഒന്നായിട്ട് ഒന്നിലണ്ട് ആ ആ മൊളക് നല്ല
എ ഏ
നെയ്യ് കൊണ്ടോന്ന് പറഞ്ഞഞ് പിന്നെ ഇപ്പ വരുമ്പൊക്കെ മറക്കും അത് ആ അപ്പ ഇത് കൊണ്ടുപോയില്ലല്ലേ ഇക്കുറി തൊഴുത്ത് കൊറെേ ഇണ്ടായിക്കണ് ചെറു മഴേ ഇണ്ടായിട്ടോുള്ളു കുറച് കൂടി ഒന്നുവല്താവട്ടെന്ന് പറഞ്ഞ് മാറ്റി കുഴിച്ചിടാന് മാറ്റി കുഴിച്ചിട്ടില്ലെകിൽ അവിടെ രൺ- തായിക്കൂള പിന്നെ ഇവിടെ മണ്ണൊക്കെ വന്ന്-
ആഹ ആഹ
ഇവിടെ ഞായാഴചഎന്റെ കല്യാണയാണ് വരുണ്ട് അവിടെ പെപരപ്പണി നടന്നോണ്ടിരിക്കണ് എന്നാ ആയിക്കോട്ടെ എന്നാ
എന്നന്നായിക്കോട്ടുന്ന ശരി